അസ്സലാമു അലൈകും
വാലെയ്‌കുസലാം.
എന്തൊക്കെണ്ട് വർതാനം.
എന്താ സുകാണ്.
ഏ ഞങ്ങള് ടൂറ് പോയിരുന്നോ. ടൂർ പോയിനി പറയാ.
എവ്‌ടേകാ പോയേനെ.
കോടേക്കാനാൽ.
ഏ ആരൊക്കെ ഫാമിലി അടക്കയാ പോയിനെ?
ആഹ് ഫാമിലിയടക്കം ഞങ്ങൾ എല്ലാരും പോയി.
ബസ്സിനോ ബസ് എങ്ങനെ എങ്ങനെ പോയിനീ എല്ലാവരും പാടെ?
ങ്ങള് എല്ലാരുംപാടെ ബസിന് പോയി മറ്റേ. അത്രയ പേര് കിട്ടണില്ല. ചെറിയ ബതില്ലേ ആഹ് അത്. ആഹ് അതെ അതെ. അയിലാ പോയി ഞങ്ങള് മൊത്തത്തില് മക്മോളും കുഞ്ഞോളും.
ആഹ് ആഹ് അപ്പൊ പിന്നെ വഷ ഭക്ഷണ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടക്കരുന്നോ?
ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി ചായയും കടിയും അങ്ങനെകൊണ്ട് പോയി ഞങ്ങള് പത്തിരി ഉണ്ടാക്കി പാട്ടി ഉണ്ടായിന്. ചിക്കൻ കറി. ആക്കെ ഇണ്ടാക്കി പോയി ഫാമിലി ആയിട്ട് പോയി ചോറ് പിന്നെ ഞങ്ങള്. അതും കൊണ്ടായിക്കന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടു പോയി.
ആഹഹ് എന്നിട്ട് ആ എന്നിട്ട് എവടന്നേ തിന്ന ഭക്ഷണം എവടെനെ കഴചെ.
ഞങ്ങൊ ഒരു പിന്നെ. റോഷയുടെ ഒരു സ്ഥലത്തന്ന് കഴിച്ചെ
അയിനുള്ള ബസ്സികളൊക്കെ കൊണ്ട്
ആഹ് പ്ലേയിറ്റ് പ്ലേയിറ്റ് കവറ് വെള്ളം ഒക്കെ കൈ വെച്ചി
ആഹ് കുട്ടികളെല്ലാരും പാടെണ്ട് എന്ത് അവിടെ എങ്ങനെ തണുപ്പുണ്ടോ ആ സ്ഥല കൊടേക്കനാല് എങ്ങനെ നിങ്ങള് ഒരു രാത്രിയ പോയിന്
ഞങ്ങള് രാവിലെ പോയി ഒരു ഉച്ചക്കെ ഏതാണ്ട്‌ എത്തി അപ്പൊ
രാവിലെ അഞ്ചരക്കോ
അല്ല സമയം രാത്രി ഒരു നാല് മണിയൊക്കെ ആയപ്പോ പോയിന് ഉച്ചക്ക്
ആഹ് ആഹ് രാത്രി അപ്പൊ നിങ്ങള് എങ്ങനെയാ അവിടെ റിസോർട്ട് എടുത്ത് നിക്കയേ അവിടെ എത്തിയ പാട്
അല്ലേര് അങ്ങനെ പോയി അവിടെ എത്തി പിന്നെ ചായൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ വണ്ടീൽ കറങ്ങലാ റിസോർട്ട് എടുത്ത് നിന്നിട്ടില്ല ഞങ്ങള് പിന്നെ പോന്നു രാത്രിയങ്ങട് പോന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞാരെ അവിടുന്ന് പോന്നെ
കണ്ടത് എന്തക്കെയാ കാഴ്ചകളാ കണ്ടെ
കണ്ടത് കൊറേ മൃഗങ്ങളുണ്ട് പിന്നെ ഇതിലേ പോയി അത് അല്ല പിന്നെ ഈ മരത്തിന്റെയെ അതിനൊക്കെ കൊറേ സാധനങ്ങളുണ്ട് പിന്നെ ഒരു മഞ്ഞമാൻ ആഹ് കൊരങ്ങന്മാർ കൊരങ്ങന്മാരുണ്ട് കൊറേ പിന്നെ വലിയ ഒരു ആനണ്ട് കാട്ട് പോത്തൊണ്ട്
ആഹ് അങ്ങനെ നിങ്ങൾ പോണം അത് വണ്ടീന്ന് കാണുവാണോ അല്ലെ
അല്ല നടന്ന് പോയപ്പോ ക ആഹ് വണ്ടീല് പോയപ്പോ ഇങ്ങനെ കണ്ട്
ആഹ് മൃഗശാലേക്ക് ആക്കാരം പോയതല്ലെ
ആഹ് മൃഗശാലയേക്ക് അങ്ങനേയും പോയിന് പിന്നെ അവിടെ നല്ല രസം ഉണ്ടായിന് ഒക്കെ കാ ആഹ് പാമ്പുണ്ട് അവിടെയുണ്ട് ഉണ്ട്
ആഹ് ആഹ് എല്ലാ മൃഗങ്ങളെയും കണ്ട് അങ്ങനെ എന്ത് എന്തേ ഇങ്ങള് ചുരിദാറാ ഇട്ടീനിയെ
ആഹ് ഞങ്ങള് പറുദ്ദയിട്ട് കൂട്ടികളൊക്കെ ചുരിദാറിട്ട് ഉം
ചുരിദാറിന്റെയൊക്കെ കളറെന്താ
ചോ ചൊവപ്പുമ്മേ പുള്ളിയാ ഇട്ടത് ഇട്ടില്ല ഞാൻ
എട്ട്
അങ്ങനെ എന്തൊ ഒന്ന്
ഏഹ്
പിന്നെ അങ്ങനെ പറഞ്ഞ് ഏഹ്
റേയ്ഞ്ച് പോവണ്ടോ ചോയ്ച്ചത്
ആഹ് റേഞ്ചില് പോക്കൊക്കെ ഇണ്ട് കൊറച്ചീച്ചെ റേഞ്ച് കമ്മിയാ
ഏഹ് എന്നിട്ട് നിങ്ങള് ആഹ് ഭക്ഷണം കയിച്ചു ഭക്ഷ എന്തേ എന്നിട്ട് കറി ഒക്കെ എന്തെ നിങ്ങൾ കോ ചിക്കൻ കറി ഉണ്ടാക്കി പോയതേന് എങ്ങനെ ചി ക്കനൊക്കെ ഒണ്ടാക്കിയെ കറി
ചിക്കൻ കറി ഇണ്ടാക്കി പോയി പിന്നെ ഇങ്ങനെ ഇണ്ടാക്കിയെ സാധാ ഉള്ളിയും തക്കാളിയും വാട്ടി ആഹ് സുറെ എല്ലാർക്കും മാണ്ടേ കൊറെ ആളില്ലേ
ആഹ് ഞങ്ങളെ നാട്ടിലൊക്കെ ചെലോല് വാട്ടി ഉണ്ടാക്കും ച ചെലോല് വാട്ടാതെ ഉണ്ടാക്കും കും ങ്ങളെ ങ്ങനെ വാ
ഞങ്ങള് വാട്യ ണ്ടാക്യെ. വാട്ടി വാട്ടി..
ആഹ് അത് എങ്ങനെ പർ എങ്ങനെയന്ന് പറഞ്ഞ ന്നാണീ നോക്കട്ടെ..
ആദ്യം ചട്ടി അടുപ്പത്തച്ച് ഞങ്ങള് പിന്നെ ഗ്യാസ്സ് മ്മല ഉണ്ടാക്കീനത്.. കുക്കറ്ലാ ണ്ടാക്കിയത്. കുക്കറ്ല് ണ്ടാക്കിയ പിന അങ്ങനെ കൊണ്ടോയാ മതിയല്ലോ.. ആഹ് കൂർമ്മല്ല സാദാ കറി. തേങ്ങക്കെ വ.. ർത്തരച്ച്കാണ്ട് നല്ല മട്ടത്തിൽ ണ്ടാക്കി. മര് ക്കള്ളല്ലേ..
ആഹ് ഞങ്ങള്ക്ക് ഞങ്ങളെ ഇവിടെ കുട്ടിയേക്ക് തേങ്ങ വാർത്തരിക്കണ ഇഷ്.. ഷ്ടല്ല.. അല്ലാതരക്കാ. ഞങ്ങള് വാട്ടിക്കാണ്ട് ണ്ടാക്കും. കറിഅയ്ക്ക് ഉള്ളിക്കെ വാട്ടി.. ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളി ക്കെ ചതക്കി ആയിക്കിടും..
ആഹ്..
ന്നെട്ട് അഹ് വാട്ടി കഴിഞ്ഞിട്ട് തക്കാളിടും.. ന്നെട്ട് മുളമ്പോ മുഗൾ മത്താ.. കുരുമെളക് പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി അഹേക്കെ ട്ട് വാട്ടലാ ഞങ്ങളെ വെടെ.. ന്നെട്ട് ചിക്കൻ ട്ട് എളക്കും. ന്നെട്ട് ചൂടുവെള്ളം പാരും..
തെന്നെ..
ന്നെട്ട് സാധാ മാതിരി.. തേങ്ങ ചെരന്റി ഐക്ക് വെളുത്തുള്ളീം.. ഏഹ് ചീരുള്ളി ഇടും. ഇങ്ങള് തേങ്ങ വറക്കുമ്പോ എന്തൊക്കെ ഇട.
അതിൽ വെളുത്തുള്ളി ടും കറിവേപ്പ് ടും ചീരുള്ളി ടും.. പെര്ഞ്ചീരക്കെ ടും. അത് നല്ലാ വാസന നല്ല രസംയ് ക്കാരം അങ്ങനെണ്ടാക്കിയാൽ. ഒരീസം ഉണ്ടാക്കിനോകൊണ്ടി..
ആഹ് അങ്ങനെ അതന്നെ അയിനാണെ ചോയിക്കണതെ എന്തൊക്ക..
ആഹ് അത് ആദ്യം ഉള്ളി ഉള്ളിൻ തക്കാളി യെക്കെ വാട്ടി.. ട്ടി പിന്നെ വെളുത്തുള്ളി തക്കാളി പേസ്റ്റ് ഒക്കെ ആയി.. ഇട്ട് ആഹോന്ന് വാടി വരുമ്പം തക്കാളിട്ട്.. പിന്നെ മസാലൊക്കെ ആയിക്ക്ട്ട് കാണ്ട് ചിക്കനായിക്കാണ്ട് ട്ട് ഒന്നാണ്ട്.. ഇളക്കിയാവുംമ്പോ ലേസം ആഹ് ലേസം വെള്ളംഐക്കണ്ട് പാര..
ആഹ് ന്നെട്ട് ഈ തേങ്ങ ഈ.. ഇങ്ങനെ തേങ്ങ വറ്ത്ത് അരക്കാ ല്ലെ ഐ..
ആഹ് തേങ്ങ ന്നെട്ട് വർത്തരച്ചിട്ട് ഞമ്മള് അയിക്ക് പാര.. ലേസം ചിക്കൻ മസാല ഇട്ടാ നല്ല ടേസ്റ്റ് ണ്ടാവും..
ആഹ് എത്ര കിലോ കൊയി ആഹ് ങ്ങൾ വാങ്ങിയേ..
ഞങ്ങള് രണ്ട്.. രണ്ട് കിലോ മാങ്ങി. പത്തിരി.. മൂന്നാ നാലെ കിലെനെക്കെ ണ്ടാക്കിണ്ടാകും. കൊറെ ആൾ..
അഹ് ആഹ് ന്നെട്ട് അതിനൊക്കെ നിങ്ങൾ.. പാ ആഹ് കെങ്ങ് ട്ടാണ്ട് കറ്യാക്കി. പിന്നെ പത്തിരി ഇണ്ടാക്കുമ്പോ.. അഹ് ന്താ വാട്ടിയാണ്ടോ അല്ലെങ്കി പച്ചെള്ള പാറ്ന്ന്..
അല്ല. പൊടി നല്ലൊ വെള്ളം തെളച്ച്.. തെള്ള ച്ചതിന്ന് ശേഷം പിന്നെ ഉപ്പ് ഇട്ടുകാണ്ട് പാഗത്തിന്.. വെള്ളും പ പൊടിയൊക്കെ ആക്കിട്ടുണ്ട് ഏള്ക്കി വാട്ട. നല്ലം വേവണം. ന്നിട്ട് നല്ല കൊഴച്ച് മട്ട പോലെ ഉണ്ടാക്കിയൽ നല്ല.. മയം ണ്ടാവും..
ആഹ് കൊഴച്ചാല് പറ പിന്നെ ഇങ്ങള് നിങ്ങള്.. എന്താ അല്ലാരുംപാടെ പറന്നാല് കൊറെേ ആൾക്കാരുകൾ എന്നിട്ട് ഓലെ വീട്ട.. വീട്ടക്ക് പോയതെയ്ന്നൊ
ആഹ് കൊറെ ആൾക്കാര് ഞങ്ങള് ആങ്ങളുടെ കുട്ടികൾ ഉണ്ടായ്നി പെണ്ണുങ്ങൾ ഉണ്ടായനി മരോൾ ഉണ്ടായ്നി മക്കളെല്ലാരും ഉണ്ടായി ഇനി ആഹ് മൊത്തത്തില് പോയതാണ് എല്ലാരും ഉണ്ടേ
ആഹ് ഇങ്ങളും ഇങ്ങളെ മക്കളും ഒക്കെ പാടെ ഓലെ വീട്ടുകാണ്ട് പോയിണ്ടാവു എന്നിട്ട്
ആഹ് രാത്രി പിന്നെ എല്ലാരും ഒരു വീട്ട്കാണ്ട്കൂടി ഏഹ് എല്ലാരും ആങ്ങളുടെ വീട്ടക്കാ കൂടി ഇന്നി
അവിടെ പോ എന്നിട്ട് അവിടെ എങ്ങനെ തണുപ്പാ സ്ഥലത്ത് ആ രാജ
അന്ന് ആഹ് തണുപ്പുണ്ട്
ഉം ഏഹ് കുതിരമ്പലോ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളെ മേത്തൊ
കുതിരപ്പുറത്ത് മക്കള് കേറി രസുണ്ട് കുതിരപ്പു പോണത് കാണാന്
ആരൊക്കെയ കേയറിയേ കുറെ ആൾക്കാരല്ലേ
ആഹ് എല്ലാരും ആ കുഞ്ഞുമ്മ ആ കുഞ്ഞോള് കേറി പൂമോള് കേറി കുട്ടികള് കേറി അതേമാതിരി ആങ്ങളുടെ കുട്ടികള് രണ്ടാള് കേറി പിന്നെ മരക്കള് കേറി ഒക്കെ കേറിന് ഒക്കെ നല്ല സന്തോഷത്തോട്കൂടി പോയി പോന്നു അൽഹംദുലില്ല.
സ അയല്ല അപ്പൊ നിങ്ങള് വീട്ടക്ക് സാധനങ്ങളൊന്നും വാങ്ങിയില്ല ആ സ്ഥലത്ത്ന്ന്
സ്ഥലത്തു നിന്ന് കുട്ടികളെ കളികള് കുറച്ചൊക്കെ വാങ്ങി
ഡ്രസ്സുകളൊന്നും വാങ്ങിയില്ല
ആ ഡ്രെസ്സുകള് കുട്ടിയാക്ക് ഉടുപ്പു വാങ്ങിന് ചെറിയ രണ്ട് കുട്ടികൾക്ക്
ആ അവിടെ നല്ല രസല്ലേ മാലക വില കുറവില്ല സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ
ആഹ ഉണ്ട്ണ്ട് വിലക്കുറുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല ചുറുക്കുള്ള പൊതപ്പുകള് ഉണ്ട്
ആ ഇങ്ങട്ട് മാങ്ങ്യ. പൊതപ്പൊക്കെ അയിനൊക്കെ എത്ര വില ചെരുപ്പ് ബാഗ് അങ്ങനത്തൊക്കെ ഇണ്ടാവല്ലോ
നൂറുപ്പ്യ കൊടുത്താ ബേഗുണ്ട് അതേമാതിരി ചെരുപ്പുണ്ട് കുട്ടിയാക്ക് വള എല്ലാ സനം ഇണ്ട് ചെരുപ്പുണ്ട് ചേരുപ്പ് ആ ചേരുപ്പ് കുട്ടിയാള് ആ വാങ്ങിണ് ആരൊക്കെ വാങ്ങി പോന്ന്ണ് ഓൽക്ക് സാധാരണ ഇടാനെ ഉപയേഗിക്കാനല്ലേ വാങ്ങീണ്
നമ്മള് ഇവിടുന്ന് വാങ്ങുമ്പോ നല്ല വെല ആയിക്കാരം അവിടു
ആഹ് നല്ല രസണ്ട് ഒറപ്പുണ്ട് നല്ല ചുറുക്ക് കാഴ്ചക്കൊക്കെ ഉം
ആഹ് രസംണ്ടാവും അപ്പൊ ഏഹ് ബാഗ് വാങ്ങിയോ
ബേഗാങ്ങി.
ഏഹ് അയിന് എത്ര ബേഗന് എത്രായി
ബോഗന് ഇരുന്നൂറ്
ഏഹ് ഇരൂനൂറുപ്പക്കൊക്കെ രണ്ടെരണ്ണം ക്കെണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കൊണ്ട് മാങ്ങിയുന്ന കൊറെ കാ ഇവിടുന്ന് നമ്മക്ക് ഇവിടുന്ന് വാങ്ങുമ്പോ ചിലപ്പോ അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ അയ്ക്കാരം ഓരോ ബേഗിന്
അത്രൊനും ഇല്ല അവിടെ ഇരുന്നൂറ് ഉറുപൃ കെടുത്തിട്ട് കിട്ടീണ് അങ്ങനെ രണ്ടാള് വാങ്ങീല്ലേ
ആഹ് ചെരുപ്പവും ബാഗും വാങ്ങീലേ
ചെരുപ്പ് വാങ്ങി ബേഗ് വാങ്ങി കുട്ടികക്ക് വള വാങ്ങി വാങ്ങി ഓക്കവാങ്ങിണ്
ഏഹ് ആഹ് മാ മാല അങ്ങനത്തൊക്കെ വാങ്ങിണ്ടാവും
മാല വാങ്ങി വള വാങ്ങി പിന്നെ ഒരു പിന്നെ തോളിഇടുണ ഒര് ചെറിയ ബേഗുണ്ട് ബേഗണ്ട് കുട്ടികക്ക്
ഏഹ് ചെറിയ മക്കക്ക്
ആഹ് ചെറിയ മക്കക്ക് രസോണ്ട് സംഗതി അത് കാണാനൊക്കെ
അല്ലാ ആഹ് അത്ണ്ടാവുലേ കാണാന് നല്ലെ ഭംങ്ങിയില്ലേ എവുടെ മലെന്റെ നെറൂകൂടക്കെ കേറി പോണോ
ആഹ് മലെന്റെ നെറൂ കൂടൊക്കെ കേറീനി അവിടൊക്കെ റബ്ബറും നല്ലെ രെസാണ് കാണാന് ഒരൂസം പോകാമ്മക്ക് ഇൻഷാ അല്ലാഹ്
കൊരങ്ങന്മാര് കൊ അങ്ങനൊന്നുല്ലഏഹ് എന്താ കേറി അയ് ഇങ്ങനെ പറേണേക്കാ അവ്ട്ക്ക് പോ
പോരാണേ കൊട്ടൊക്കെ ട്ടെയ്റ്റ് ഒന്നായിട്ട്ഞമ്മടുത്ത് പഴങ്ങൾ എന്തേണ്ടെച്ചി ഇങ്ങട്ട് വരും ഓരോന്നായിട്ട്
ആഹ് അപ്പ ഓരോരുത്തര് ഇങ്ങനെ പറയണ്ട് കൊടെക്കനാല് പോയാല് ഞമ്മളെ കൈമെന്ന് ഓല് ത് ഹ് തട്ടിപ്പറിച്ച് വാങ്ങിയാണ്ട് മൊ മോളില് കേറുംന്നൊക്കെ പറയ്ണേക്കാ
ഇണ്ട്ണ്ട് ഇണ്ടെ തട്ടിപറിച്ച് വാങ്ങി പഴൊന്നും കയ്യില് ഞമ്മക്ക്പുടിച്ച് വെക്കാൻ പറ്റ് ല്ല അപ്പോത്തിനും
ആഹ് അപ്പ ഓല് ഇന്നിട്ട് പൂരത്ത് കൊണ്ടുപോവാ ബേ ഗ് ഞങ്ങളവിടുന്ന് പോയ ടീ ടീമിന് ഓലെ ബേഗ് ഓലേന്ന് കൊത്തിപ്പർച്ചിയാണ്ട് കൊണ്ടു പോയിയർഞ്ഞ് പർഞ് ഇന്നെട്ട് കൊറേ കഴിഞ്ഞിട്ടും ഓ ഓല്ട അയ്‌ന്റെ ഉള്ളിലാണെ പെയ്സും പെസിം ഒക്കെല്ലത് ഇന്നെട്ട് അയ്റ്റക്കത് കിട്ടില്ല അഹ് ഉം ആ കൊരങ്ങ കൊണ്ടുപോയി കൊണ്ടുപോയ കൊറേ എറിഞ്ഞോക്കി എറിഞ്ഞിട്ടൊന്നും ബേ ഗ് ഇങ്ങട്ട് താഴത്തിക്ക് ഇട്ണില്ല അപ്പൊ അങ്ങനെയൊക്കെണ്ടായിനോ ചോയ്ച്ചാ കൊരങ്ങ്ണ്ടായിനോ ചോയ്
ആഹ് കൊരങ്ങണ്ട് നല്ല കൊര പെങ്ങന്മാര്ണ്ട് കുട്ടികെട്ത്ത് ഒക്കൊണ്ടായിനി ഓര് വേഗങ്ങട് ട്ട് കൊട്ത്തു
ആഹ് തട്ടിപ്പറിച്ചോല് ബേക്കികൂടി ആഹ് ബേക്ക്കൂടി വന്നാണ്ടണ്ട് തട്ടിപർച്ചും
ആഹ് അങ്ങനെല്ലെ
നല്ലെ ഏഹ് കാണാനും ഉം പെട്ടെന്ന് അമ്മള് കാണൂല ഓല് ബേക്ക് നമ്മളിങ്ങനെ തിന്നെക്കാണ് ന്ന്ണ്ടെങ്കി ബാക്ക്കൂടെ വന്നാണ്ടാണ് കൊത്തി പർച്ച്ണാ
ആഹ് അങ്ങനെ തന്നെണ് ഇതും അങ്ങനെ തന്നെന്നു